ഹലോ
ഹാ എന്തൊക്കെണ്ട് വിശേഷം
ആ നല്ല വിശേഷം
ഉം ഇവിടിം നല്ല വിശേഷം പണിയക്കൊരുങ്ങിയോ
ആഹ് പണി ഒരുക്കണ് രാവിൽത്തെ തെർക്ക് ത്ത്കളെ സൗണ്ടില്ലല്ലോ കുറവാണല്ലോ
കേൾക്കുന്നില്ലേ
ആഹ് ഉണ്ട് ഇയാളിങ്ങൻതന്നേണ് ലേ സംസാരിക്കണ സൗണ്ട് അതായിരിക്കാം ഇൻക്കു തോന്നണു അല്ലെ
അതെ ക്ലിയർ ആവുന്നില്ലല്ലെ നേരെ ഐ മീൻ സൗണ്ട് നേരെ മൻസി-
ക്ലിയറാവുന്നുണ്ട് പക്ഷെ പതുക്കെയാണ് സൗണ്ട് കൊ കുറവാണ് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം
ആഹ്
യം അത് ചെലർത് അങ്ങനെയാണല്ലോ പതുക്കെ സംസാരിക്കുന്നത് ഞാനൊക്കെന്ന് പറഞ്ഞയ്ഞ്ഞാ നന്നായിട്ട്
ഉം ഉം ഞാൻ പൊതുവെ സൗണ്ട് അത്രെ സൗണ്ടിലെല്ലാ സംസാരിക്കുക കൊർച്ച് സൗണ്ട് കൊർഞ്ഞിട്ടാണ് ഫോണിലധികം സംസാരിക്കത്തൂല്ല
ആഹ്
ഉം
അതാ ഇൻക്കത് കേട്ടപ്പളേ തോന്നി
ഉം പിന്നെന്താണ്? ഇങ്ങടെ അവ്ടെ മഴയൊക്കെ ണ്ടോ?
ഏയ് ഇന്ന് മഴല്ല. ഇന്നലെ നല്ല മഴേര്ന്നു. ഇന്നലെ ലീവൂല്ല. അത് ഞങ്ങൾ ആദ്യേ ഇന്നലെ പറഞ്ഞിട്ട്ണ്ട് നാളെപ്പഞ്ഞ് കലക്ടർ ലീവ് തരും. അപ്പം വെയിലു ആയിരിക്കും. ഇന്ന് ഇപ്പ വെയിലില്ല എന്താ മഴയല്ല അങ്ങനൊരു കാലാവസ് ഥ. ഇന്നലെ തുളി മുറിയാതെ അങ്ങനെ. വെൾ മഴ ചോർന്നൂന്ന് പറയാനില്ല അതുപോലെ മഴയായിരുന്നു നമുക്കൊന്ന് മുർ പുറത്തോട്ട് ന്തറങ്ങാനൊരിടവേള കി
പറ്റില്ല അല്ലേ അതന്നെ നല്ല മഴ മഴ കാണുമ്പഴാണ് ലീവ് കൊടുക്കുന്നത്. പക്ഷെ അടുത്ത ദിവസം മഴയുണ്ടാവില്ല.
മഴ ണ്ടാവില്ല. അത് ഇത് വ രേ എങ്ങനെയാ അങ്ങനെ ലീവ് തന്ന ദിവസങ്ങൾലെല്ലാം അതുപോലെ അപ്പൊ ഇന്നലേ പർ ഞ്ഞിട്ട്ണ്ട്. മഴ പെയ്തത്പ്പ നാളെ ലീവായിരിക്കും ഇങ്ങനെയാണെങ്കി നാളെ മഴയണ്ടാവില്ല.
അതെ അതെ ആഹ് ഇതിന് മുമ്പ് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ട്ണ്ട്.
ആഹ് അവിടെങ്ങനെ മഴ ണ്ടോ?
ഇന്നലേ രാവിലെ തൊടങ്ങി വൈകുന്നേരം വരെ മഴയായിരുന്നു. ഇന്ന് ദാ രാവിലെ കൊർച്ച് പെയ്തൂട്ടോ
അതെ ആഹ്
ഇവടക്കെ ഓറഞ്ച് അലേർട്ടാ
ആണോ? ഇവിടെ റെഡാണ്. സ്കൂൾണ്ടാവുല്ലേ അവ്ടെ? ആഹ് ആഹ് നമുക്കില്ല. അത് ഇന്നലെ കിട്ടിയിരുന്നെങ്കി ഔ ഇന്നലെ മഴയത്ത് ളെ ഒന്ന് കൊണ്ട് വിടാൻ മഴയൊന്ന് ചോർന്നിട്ട് വേണൊന്ന് കൊണ്ട് വിടാ ഒരു ഗ്യാപ്പ് കി ട്ട്യേപ്പം ങ്ങട്ട് കൊണ്ട് വിട്ടേയ്ക്കാ.
ആഹ് എന്ത ലേ.
ഉം അപ്പൊ
കിട്ടിയതാണെ കുറച്ച് സമാധാനമായിരുന്നേനെ. ഇന്ന് വെറുതെ, മഴയൂല്ല.
അതെ. പിന്നെന്നലെ ഞങ്ങക്ക് ഇൻക്കൊരു സുഖല്ലാത്തൊരാളെ കാണാൻ പോവാനുണ്ടായിരുന്നു അത് ഇന്നലെ തന്നെ പോവാൻ പറ്റൊള്ളായിരുന്നു. അമ്മാവനാണെ. ഹോസ്പിറ്റൽ കൊണ്ടോവ. ഓപ്പറേഷ നുംവേണ്ടിട്ട് സർജറി അപ്പൊ അതിന് മുമ്പേ ഒന്ന് കാണാൻ പോവണം ഞങ്ങൾ സിസ്റ്റേസൊക് കൊന്ന് കൂടീട്ട് എല്ലാരും ഉമ്മേം കൂടി പോവാന്നൊക്കെ പ്ലാനിട്ട്. ഇന്നത്തേക്ക് വെക്കാൻ പറ്റു ല്ല. മഴേര്ച്ച് പോവാതിക്കാൻ പറ്റില്ല. ന്നട്ട് ഞങ്ങൾ ഇന്നലെ പോയി. പോയിട്ട് അമ്മാവനെ കണ്ടു. അപ്പം എനിക്ക് ആറമ്മാവന്മാര. അവരൊക്ക അടുത്തടു ത്തടുത്തായിട്ടാണെങ്കിലും കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു അഞ്ചെട്ട് വീടപ്പുറമാണ് എല്ലാവരും അങ്ങനെ അങ്ങനെ. അപ്പൊ ഒരാളട്ത്ത് പോയാ മറ്റുള്ളോരട്ത്ത് പോവണ്ടേ? എന്നിട്ട് മോളെ സ്കൂള് വ്, അതെ. അപ്പൊ മോളെ സ്കൂള് വിട്ടി ട്ടാണ് ഞങ്ങള് കാണാൻ പോവുന്നെ. എന്നിട്ട് ഈ വീ ട്ടിലാൾലൊക്കെ കാണാ പോണം. പിന്നെ ഉമ്മാന്റെ അനിയത്തിയിണ്ടവിടെ. അവളവിടെ പ്രസവിച്ചിട്ട്ണ്ട്. അപ്പൊ കുഞ്ഞിനെം കാൺ ണാൻ പോവണം. അവിടൊക്കെ പോയിട്ട് പിന്നെ കാണാതിരുന്നാൽ ഇത് ഒര് വീട്ട്ന്ന് ഒര് വീട്ട്ലേക്ക് പോവണംന്ന്ണ്ടെങ്കില് കൊടണ്ട് പർഞ്ഞ്ട്ട് കാര്യല്ല കണ്ണ് കാണാ ത്ത മഴ. അങ്ങനെ ഞങ്ങള് പർഞ്ഞെ ആഹ് ഞങ്ങളർഞ്ഞ് മഴ ചോർന്ന്ട്ട് നമ്മള് പോവല് നടക്കൂല. പിള്ളേര് സ്കൂള്‌ട്ട്‌ വരുമ്പോഴേക്ക് ഇവടെ എത്തണ്ടേ. പിന്നെ ഞങ്ങള് അങ്ങനെങ്ങാണ്ടറങ്ങി. മഴ കൊണ്ട് എന്തായാലും നനയും. തല മാത്രം നനയൂല. അങ്ങട്ട് പോവാർഞ് അങ്ങനെ എല്ലാട്ത്തും പോയി. കഴിഞ്ഞു വന്നപ്പം ഇന്നലെ ആറ് മണി ആയി പറയാ. അപ്പ ഇന്ന് ആ വെയി ഇത് ഇതുപോലത്തൊരു കാലാവസ് ഥ ന്നലെ കിട്ടിയിരുന്നെങ്കി സുഖായിരുന്നു. ആഹ് പോയിട്ട് വരായിരുന്നു. ഇന്ന് പ്പ ഇങ്ങനെ. ക്ഷെ ഇന്നലെത്തന്നെ ഞങ്ങക്ക് പോവണ്ടതായി വ ഉം അതോണ്ടാണ് ഇന്നലെ മഴയാണ്ന്ന് നമ്മക്കറിയാ പക്ഷെ അതൊന്നും വക വെക്കാതെ പോയി
അല്ല മയാണ് പറഞ്ഞ്ട്ട് പോണ്ട കാര്യങ്ങള്ല് എത്താവത്ത് ഇരിക്യാനും ആവില്ലല്ലോ ഉം
കൊടയൊക്കെട്ത്ത് പോയി
കൊടേൻണ്ടായിട്ടുംപ്പന്താണ് ല്ല കാറ്റ്ണ്ടെങ്കി കാര്യല്ല നമ്മള് നനയും എന്തായാലും നനയും
തല മാത്രം കയ്യൂല
ഉം പിന്നെ കുട്ടിക്കെന്താ സ്കൂളി പോവുമ്പോ കോട്ടാണോ കൊട്‌ത്ത്‌വിട അതാ കൊടയാണോ
കൊട് കോട്ട്ണ്ട് പിന്നെ വൈക് കൊടിം കൈ ബാഗില് വെക്കും വൈകിട്ട് പ്പ നമ്മക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കി അവള് നടന്ന്‌ വെരും ഇവടെ അട്ത്തെന്നെ വീട് കൊർച്ച് പോവണം വീട് സ്കൂളെ ഉം അപ്പൊ എന്തെയ്യും കൊണ്ട് വിടും സ്കൂട്ടിക്ക് പിന്നെങ്ങട്ട് വെരുമ്പഞ്ഞി മഴയാണെങ്കില് അ ഒരു ഒരുസം ത്പോലെ കൊടുത്തയച്ചില്ല മിസ്സിനെ വിൾച്ച്ട്ട് മിസ്സ് ഫോണെടുക്കുന്നുല്ല കൊർച്ച് സമയാടെ നിക്ക അവര് ഈ സ്കൂള് വിട്ന്ന തെര്ക്ക് പിള്ളേരെ ശെരി വ്ട്ന്നങ്ങോട്ടും ആ തെരക്കായിരിക്കും ആരാ അന്നവടെ മഴയാണ് അവടെ തന്നെ നി ക്കാൻ പറയ് ന്ന് വള് മഴേ നനഞ്ഞ് വെരുന്നുണ്ട് അന്ന് കൊടണ്ടായിരുന്നില്ല ന്നാ കൊർച്ച് സമയവടെ നിന്നൂടെ ആ അങ്ങനെ ആ അങ്ങനെ വെര്ന്ന്ണ്ട് അവടക്ക് ആ ആ അപ്പെന്തെയ്യും ഇ അങ്ങൻത്തെ പണി ചെയ്യുംചാരിച്ചിട്ടേ രാവിലെ പോകുമ്പോ കോട്ട് മഴണ്ടെങ്കി കോട്ടിട്ട് കൊണ്ട് വിടും ഇങ്ങട്ട് വെരുമ്പോ
കൊട കയ്യില് വെ ആ കൊട്ത്തയക്കും ആ അതാ നല്ലത് ഓ മഴ നനഞ്ഞാ വല്ല അസുഖം പിടിച്ചാ പിന്നെന്തായി ഇങ്ങനെ മാറൂല്ല
അതെ അതെ ഞാന്ന്ട്ട് പിന്നെ വേഗം പൈപ്പിന്റെ അവടെ വെള്ളട്ത്തിട്ട് കുളിപ്പിച്ചു തലന റ്റേത് മഴവെള്ളല്ലേ തലേല് ആ പിന്നെ തല നനച്ച് കുളിപ്പിച്ചു
ആ അതെ അതാ നല്ലത് അല്ലെങ്കി ജലദോഷോ പനിയോ എന്തെങ്കിലും വെരും മഴ മഴവെള്ളം തലേൽ നിക് ക്കാ പാടില്ലാന്നാ പൊതുവെ
ആ അതെ അപ്പൊ പിന്നെ മ്മളെ വെള്ളം ട്ത്ത്ട്ട് കുൾപ്പിച്ചങ്ങനെ കേറ്റി
ആ ഞാനും ഇതുപോലെ മഴയൊക്കെ നനയുന്ന ടൈമില് മഴ ന ഞ് കഴിഞ്ഞതും വീട്ടി കേറിയ കൊർച്ച് വെള്ളം ട്ത്ത് മേൽക്കൂടെ തലേകൂടെ ഒഴിച്ചിട്ട് വീട്ടികേറൊള്ളു
ൽദോഷം പിടിക്ക്യേ അവക്കൊക്കെ പ്രത്യേകിച്ചീ പ്രതിരോധ ശേഷി കൊർവ കൊർവ്ള്ള ആ കൂട്ടത്തില് സ്കൂള് തൊർന്ന അസുഖാണ് എന്ത് ആർക്കെലും എന്തേലും ച്ചിരി ജലദോഷണ്ടാവും ങ്ങോണ്ട് വെരും പിന്നെ
ആ ഓ ഓ അല്ല ഇപ്പത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രതിരോധശേ ശേഷി കൊറവാണ് പഴേ പഴേ കുട്ടികൾനെ പോലെയല്ല ആരോഗ്യം അവര് കഴിക്കുന്ന ഫുഡിന്റെ വ്യ ത്യാസാണ് അതൊക്കെ ഉം പണ്ട
ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ണ്ടായാ മതിയേ പിന്നെ അത്ങ്ങോണ്ടായിരിക്കും വെരവ് സ്കൂള്
ന്നത് മുഴുവൻ വയരൽ ഫ്യൂവേഴ്സാണ് അതാവുമ്പോ ഒരാൾക്ക് വന്നാ പിന്നെ അങ്ങനെ പിടിച്ച് വടർന്ന് പിടിച്ചായി ഉം
പറയുന്നത് കേട്ടല്ലോ ഉണ്ട്ന്നുള്ളത്
ഉം എല്ലായിടത്തും ഉണ്ട് അതെ വൈറൽ ഫ്യവേഴ്സൊക്കെ വെരുമ്പോ എനിക്കും വെരാറുണ്ട് ട്ടോ ജലദോഷായിട്ട് ട്ടോ അല്ലെങ്കിൽ പനിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച്ച കുട്ടിക്ക് തീരെ വയ്യാണ്ടായിരുന്നു പനി ഒരേ കരച്ചിലായിരുന്നു ഉം ഒരു മോൻ.
ആഹ് ആഹ് ഒരാളേ ഉള്ളൂല്ലേ സ്കൂളിലൊന്നും പോവാനായില്ലാ? ആഹ് ആഹ് ആഹ് അംഗനവാടി അവിടെ അടുത്ത് തന്നെ ഉണ്ടോ? കൊണ്ടുവിടും.
പറഞ്ഞാ കുറച്ച് നടക്കേണ്ടി വരും എങ്കിലും നടന്ന് പോയി കൊണ്ടാ ക്കീറ്റ് അങ്ങനെ വിളിച്ചിട്ട് വരൊക്കെ ചെയ്യാ.
ആഹ് പത്തരക്ക് പോയി നമ്മളെ ജോലികളൊക്കെ തീർ ക്കുമ്പേക്കും പിന്നെ കൊണ്ടുവരാനും പോവാനായി.
അതെ അതെ ശരിയന്നെ അതാ പക്ഷേ അതാണ് ഒന്ന് നോക്കുമ്പോ സൗകര്യം. രാവിലെ കൊറച്ച് നോരം ആൾ ആളുടെ കാര്യങ്ങളൊക്കെ നോക്കി വിട്ടാൽ മതിയല്ലോ പിന്നെ അംഗലവാടിയിൽ പോയി അവര് കളിച്ചോളും.
ആഹ് അതെ ഭക്ഷണം കഴിച്ചോളും. എല്ലാ ഭക്ഷണവും നല്ല പ്രോട്ടീനുള്ള ഭക്ഷണൊക്കെ കിട്ടുന്നുണ്ടല്ലോ?
ഉം അംഗലവാടികളൊക്കെ ഇപ്പോ പുരോഗമിച്ചല്ലോ പണ്ടത്തെ പോലെയല്ല നല്ല നല്ല നല്ല നല്ല ഫുഡ്സ് ആണ് അവിടെ ഉള്ളത്.
അതെ നല്ല വി ഇതൊക്കെ ഉള്ള പ്രോട്ടീനും പഴവും മുട്ടയും പാലും ഉം എല്ലാം ഇണ്ട്.
ഇപ്പത്തെ കുട്ടികൾ അംഗലവാടി വിട്ടാ ഒന്ന് നന്നാവും.
ആഹ് അതാണ് ഉഷാറാവും ഉറങ്ങേ ചെയ്യും ഉറക്കം കിട്ടും ഉച്ചക്ക്.
അത് ആ കുട്ടികളോട് കൂടി ചേരുമ്പോ അവരും വിചാരിക്കും ആഹ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരു കഴിക്കും ഇത് നമ്മള് പിന്നാലെ ഓടണം.
പി ഉം അതൊക്കെ ശരിയാവും നമ്മള് എൽ കെ ജി വിടുമ്പേ ക്കേ അതൊക്കെ ഓക്കെയാവും പക്ഷേ ഈ പറയണ ഞാൻ രണ്ടാളെയും ചേർത്തിട്ടില്ല എനിക്ക് രണ്ട് മക്കളാണ് എന്റെ വലുതിനെ കൊണ്ടാക്കിയിട്ട് കരച്ചിലോട് കര ച്ചില് ഭയങ്കര കരച്ചിൽ ആഹ് ഇരുന്നില്ല. പിന്നെ അപ്പോ എനിക്കും സങ്കടം വരുവാ കരച്ചില് വന്ന് കഴിഞ്ഞാ ലും അങ്ങട്ട് കരയണത് നമ്മൾ ദൂരോട്ട് കേക്കും അത് ഞാനീ ചേർത്താണ്ടായി. ഞാൻ കൊണ്ടു ഇനി സ്കൂളിലാ പോയിക്കോട്ടേ വിചാരിച്ചിട്ട് അത് രണ്ടു ദിവസം നോക്കി അയച്ചൊക്കെ നോക്കി നിക്കുന്നില്ല ഇപ്പോ അവള് പ്ലസ് ടു ആട്ടോ പ്ലസ് ടു ആയി. പ്പ ആഹ് പ്ലസ് റ്റു എക്സാം എഴുതിയിരിക്കാ. ആഹ് പിന്നെ സ്കൂള് കൊഴപ്പല്ല ഉം ഉം പിന്നെ ഒന്നാം ക്ലാസ്സില് എൽ കെ ജിയിലൊക്കെ ചേർത്തിയപ്പം ശെരിയായി അന്ന് പിന്നെന്ന് കുറച്ച് കൂടി ചെറ്തല്ലേ. അറിയുന്നില്ലല്ലോ പിന്നെയാ നേ ഴ്സറിടെ ഒര് അന്തരീക്ഷം സ്കൂൾ അന്തരീക്ഷം വേറെ ആണല്ലോ നേഴ്സറി പറഞ്ഞാ ഒര് റൂമില് അങ്ങനെ കൊറച്ച് കുട്ടികള് അല്ലേ ഇത് സ്കൂളാകുമ്പോ അങ്ങനെ എന്താ അറിയില്ല എന്തായാലും എൽ കെ എൽ കെ ജി ചേർത്തി യപ്പ ആ ബുദ്ധിമുട്ട് വന്നിട്ടില്ല.
അതെ ചെല കുട്ടികൾ അങ്ങനെയാണ്.
ആഹ് പോയി ഇപ്പോ ഉഷാറാണ് പഠിക്കാനും ഇതിനു എല്ലാം പ പ്ലസ് ടു എക്സാം എഴുതിയിരിക്കാ പിന്നെ ചെറിയ മോള്ന്ന് പറഞ്ഞാല് അവളെ ചെർക്കണന്നിണ്ടായിരുന്നു ചേർത്തി ഒരു ഒരുസാറ്റേ കൊണ്ടോക്കി കൊറോണ വന്നത്. കൊറോണേടെ അപ്പോ അന്ന് ക്ലാസ് ഇല്ലല്ലോ ക്ലാസ്സില്ല അമ്മക്ക് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ങ്ങട് ഇങ്ങോട്ട് തെരും വീട്ടിലോട്ട് തെരും പഠിത്തന്ന് പറഞ്ഞാണ്ട് നേഴ്സറീക്ക്‌ പോയിട്ടില്ല നേഴ്സറിലോട്ട് പോയില്ല അവളാ ക്കണന്ന് ഇൻക്ക് ആഗ്രഹം ഇണ്ടാരുന്നതാണ്. മറ്റോളെ പോലെ അല്ലാതെ നേഴ്സറില് വിടണന്നൊക്കെ പക്ഷേ അന്ന് കൊറോണ ആ ഒര് വർഷം കൊറോണയിലും പോയി അതോണ്ട് അവളെ പിറ്റത്തെ വർഷം സ്കൂളിലും ആക്കി. അങ്ങനെ സംഭവിച്ചത്.
അതെ കൊറോണ ടൈമില് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ കൊറെ.
ആഹ് ഇല്ല ഇല്ല. എന്നിട്ട് അവർക്ക്‌ള്ള ഈ പാല് എണ്ണ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോളുള്ള എണ്ണകള് അതുവരെ തെരുമായിരുന്നു.
ആഹ് ആ.
പക്ഷെ എനക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വല്തിനെ പഠിപ്പിച്ചില്ലല്ലോര്. നഴ്സറി അനുഭവം ഇണ്ടാവണം, കൊണ്ട് വിടണം, എന്നൊക്കെ. ഉം പ ക്ഷെ അതിന് പറ്റിയില്ല, അത് കൊറോണയായി സാധിച്ചില്ല.
ആഹ് കുട്ടിക്ക് എന്തായാലും വീട്ടിലിരുന്ന് പഠിക്കാനായിരിക്കും അബ്
ആഹ് അതെ ആ അവള് നെയ് സെറി അനെങ്ങനെ തന്നെ. പിന്നെ സ്കൂള് തുടങ്ങിയ സമയത്തും കൊർച്ച് ലോ ക് ഡൗണും കാര്യങ്ങളും തേ കൊറോണ ആ അപ് ഇപ്പൊ ഫ ഏ ഒന്നാംക്ലാസ് എൽ കെ ജി. അതും
പഠിത്തം തുടങ്ങിയപ്പോ മുതലേ കൊറോണയാണപ്പൊ.
കൊറോണയായിരുന്നു. എൽ കെ ജിം കൊറോണേയി പോയി. നെഴ്സറിയും കൊറോണേയി പോയി. പിന്നെ, പിന്നെ യു കെ ജി കിട്ടി.
ആഹ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോയിരുന്നു കൊറോണ.
ആണല്ലേ ആഹ്.
ഉം ക്ലാസൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉം ന്നാ ശെരി ഞാൻ വിളിക്കാട്ടോ.
ആഹ് ഓക്കെ ശെരി ന്നാ.